ആഹ്
ഓഹ സുഖായിരിക്ക്ണേ ഭക്ഷണൊക്കെ കഴിഞ്ഞി ഇരിക്കാണോ
ആഹ് ഇരിക്ക എത്ര നാളായി വിളിച്ചിട്ട് എവിടെ ആയിരുന്ന്
അതെ എന്താ നല്ല മഴൊക്കല്ലേ
ആഹ് നല്ല മഴയാണ് എന്തോ ചെയ്യാനാ
എന്തും എന്തോരു ചൂടേനി പെട്ടെന്ന് തണ്ത്ത്
അതെ ഇപ്പൊ തണപ്പ് കൊണ്ട് എറങ്ങത്തില്ല വെള്ള ത്തിനൊക്കെ എന്നാ തണുപ്പാ പോരാത്തേന് പുറത്ത് മൊത്തം മഴിം കൊതുകും
കൊതുക് അതാണ് നമ്മുക്ക് ഫാന്റെ ആവശ്യം ഇപ്പല്ല്യാ പറ പറഞ്ഞിട്ടെന്താ ഫാനിട്ടില്ലെങ്കില് കൊതു നമ്മളെ കടിച്ച് ഇപ്പത്തെ കൊതു ഭയങ്കര പ്രശ്നണല്ലോ
അതെ ഇപ്പ ഈ മഴക്കാലം കൂടെ ആവുമ്പോ എല്ലായിടത്തും പനിയാ
അതെ! ഇതും അതേപോലെ വെള്ളം തിളപ്പിച്ചാലെ വെള്ളം കുടിക്കണം എന്നുള്ള നിർദേശമാണ്.
അതെ! അതെ!
പക്ഷെ നമ്മളെത്ര പറഞ്ഞാലും കൊച്ചു കുട്ടികളൊക്കെ വെള്ളം പിടിച്ചങ്ങ് കുടിക്കും. പച്ചവെള്ളവെ അതുങ്ങള് കുടിക്കത്തുള്ളൂ.
അത് ചുടുവെള്ളാക്കി കൊടുക്കുകയാണെങ്കിൽ ഓലുക്കത് വേണ്ടേ വേണ്ട. അത് പറ്റ! പറ്റൂല. ഉം! നമ്മള് മഞ്ഞപ്പിത്തോ! നല്ല നമ്മളവിടൊക്കെ മഞ്ഞപ്പീത്തം പടർന്ന്! വരണ്ടെന്ന് പറഞ്ഞ്.
അതെയതെ!
അല്ലാ ആശ ആശാവർക്കർമാരും പിന്നെ! എല്ലാവരും ഭയങ്കര നിർദ്ദേശാ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. അതുപോലെ വെള്ളവും കെട്ടി നിർത്താൻ പാടില്ല.
ആഹ ഈ മഴയും പിടിച്ചേ ഞങ്ങളടെ ഇവിടാണെങ്കിൽ! മൊത്തം റബ്ബറും തോട്ടമാ അപ്പം ആഹ! അപ്പൊ പിന്നെ പറയേണ്ടല്ലോ നമുക്ക് പിന്നെ രാത്രിയാവുമ്പോഴത്തേക്ക് ഈ കൊതുക് ഇപ്പോഴും ദേണ്ടെ കുത്തിക്കൊണ്ടിരിക്കുകയ കൊതുക് വന്ന്!
ആഹ്! റബ്ബർ തോട്ടത്തിന്റെ അടുത്ത് ഭയങ്കര കൊതുകാണെന്ന്. പറയണെ കേക്കണ്ടെ?
അതുവല്ല ഈ വിത്ത് ആ ഒരു! ഇത് വന്ന സമയത്ത് ഇബ്ടെ റബ്ബറുംതോട്ടല്ലാം വെട്ടാനായിട്ട് ഇതും കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെരട്ട വെക്കുവല്ലോ. അപ്പം ഈ ഇത്രേയും ത്തിരി സ്ഥലമുണ്ട് വിടെ. മറ്റുള്ളവര്ടെയാവശ്യത്തിന് സ്ഥലമുണ്ട്. റബറിൻ തോട്ടോള്ള ഈ സ്ഥലത്തെല്ലാം ഇതുപോലെ കൊണ്ട് കമത്തിക്ക. കമത്തി വെക്കാതെ മലർത്തി വെച്ചേക്കുവാ. അപ്പം ഈ വെള്ളം വീഴുമ്പോഴത്തേക്കും ഇതിനാത്ത് കൊതുകെല്ലാം കൂടെ മൊ ട്ടയിട്ട് പെര്കും. കേക്കാവോ? ആഹ്. മൊട്ടയിട്ടങ്ങ് പെര്കുവേ. ന്നട്ട് എറങ്ങും കുത്താൻ. ഉം അവ്ടെയോ? അവ്ടെ റബ്ബറിൻ തോട്ടാണോ?
ഇല്ല്യ. നമ്മള്ള ന്റെ വിന്നെ ൻ്റെവീട്ൻ്റെ അട്ത്ത്ണ്ട്.
ആഹ്
ഉം. അതൗടെ നല്ല മല, കാട് ഒക്കാണ്. അതോണ്ട് ബ് ന്നെ ഇബട്ത്തെ ഇവ നമ്മളെ ഇവടൊക്കേ പിന്നെ നല്ല വലിയ കൊത്കാ. പക്ഷെ അവ്ടൊക്കെ നല്ല ചെറിയ കുഞ്ഞ് കൊതു
ഉം
അത് ഈ ചവ ചവലേൻ്റെുള്ളിലൊക്കേ. അങ്ങനേണ്ന്ന് പ നല്ല കൊതുകാൻ്റെവീട്ടിലൊക്കെ ചെറിയേ കുഞ്ഞ് കൊതു.
ആണല്ലേ?
ഉം
അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കല്ലോ. ചെറിയ കൊതുകൂടെ ആയത്കൊണ്ട്.
ആഹ്. അതെ. ഭയങ്കര ബുദ്ധിമുട്ടന്നാണ് അവ്ടെ ഉപ്പാ ഈ ചെ പിന്നെ അടക്കാത്തോട് പൊകീക്കലാ. വൈകുന്നേരം നാലുമണിങ്ങട്ടായിക്കഴിഞ്ഞാല് അടക്കാ അടക്കാത്തോടങ്ങനെ പൊകീക്കും. കുറേക്കെ പൊക, പൊക വരുമ്പം കൊർച്ചൊരു കൊറവ്ണ്ട് റിയും.
ഉം പ്പ ഈ മഴക്കാലായത്കൊണ്ട് പ്പം പാമ്പും എല്ലാ എറങ്ങിയിട്ടുണ്ട്. ഒര് വീ
ആഹ്. എല്ലാ തുവൊണ്ടാ. അതുപോലെ തന്നെ ഈ രോഗണല്ലോ ഒര് ഹോസ്പിറ്റൽലും എന്താ തെരക്ക്.
അതെ.
മൊത്തം പനി
അത്പോലെയ് ഗവർമെന്റലൊന്നും ഇപ്പം മര്ന്നില്ല.
ഏയ്. ഉം. നല്ല തെരക്കും ഞമ്മള് കാണ്ക്ക്യാ രാവിലെ പോയിക്കാണെങ്കില് കഴിഞ്ഞ് വെരണെങ്കില് വൈകുന്നേരം കണക്കാ. ഒര് ദിവസം കണക്കാ പ്പം.
അതെ അതെ
ഉം
അത്പോലെ ഇപ്പ നമ്മള് ഇവ്ട്ത്തെ ആഹ് ഗെവൺമെൻ്റ് ഹോസ്പിറ്റല്കളില് പോയിക്കഴിഞ്ഞാ അവര് പർഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിടുവാ
അതെയോ ഏഹ്
ഉം അങ്ങനെയാ. അത്കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ
ഏഹ് ഏഹ്
ഉം. കഴ്ഞ്ഞോസം അമ്മക്കിവ്ടെ പനി വന്നിട്ട് ആശുപത്രീ കൊണ്ടൊയി. അപ്പം ഗവൺമെന്റീ പോ തീ ഇൻജെക്ഷനെട്ത്ത്ട്ട് മാറുന്നില്ല.
ആഹ് ആഹ്
പിന്നെ പ്രൈവറ്റീ കൊണ്ടോയ് രണ്ടൂസം കെടത്ത്യേ. ഓഹ് ബില്ല് വെന്നപ്പം ഞെട്ടിപ്പോയി.
അതെ. അതാണ് പ്രൈവ പ്രൈവറ്റ്കാ റ്റാര് നല്ല നമ്മളെകൊൺ നമ്മളെങ്ങട്ട് വലിച്ച് ചീന്തും.
ആഹ് അതെ
ഉം അവർക്ക് എന്തോരു പൈസാണ് പക്ഷെ മ്മള് ഗവൺമെന്റിലായാ മ്മളത റിയൂല ട്ടൊനുല്ലേ മ്മള് പ്പൊരെത്രീസം കെടന്നാലും ച് മിച്ചം കൊറച്ചെ പൈസാവൊള്ളുല്ലോ
ആഹ് പക്ഷെ അസുഗം നമ്മള് നമ്മളെവ്ടെ കെട്ത്തുവാണെ കൊഴ്പ്പല്ലാ മെഡിക്കൽ കോളേജ്ലൊക്കെ പറഞ്ഞ് വിട്ടാ ഭയങ്കര ബുദ്ധിമുട്ടാ അവ്ട പോയി ഉം അവ്ട്ത്തെ അവസ്ഥെക്കെ ഭയ്ങ്കര ഇതല്ലേ
ആഹ് ക്ഷെ ന ഞമ്മളെവ്ടങ്ങനെ നല്ല നല്ലോസ്പിറ്റലാ താലൂക്കു താലൂ ക്കോസ്പിറ്റലാണ് പ്പം നല്ലേ ആഹ്
അയിന്
അപ്പോ നല്ല സൗകര്യെല്ലാ സൗകര്യൂണ്ട് പ്പോ അതെ ഉം അല്ല ഞിപ്പട്ത്ത് പ്രസവൊക്കെ വെരും ഗയ്നകോളേജ്ക്കെ ക്സ്റ്റൊക്കെണ്ട് ന്നർഞ്ഞ് പ്രസവം തരെ വന്നിട്ടില്ല ക്ഷെ ഈ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ പ്രസവാനന്തരന്തെങ്കിലും അഡ്മിറ്റൊക്കെണ്ടെങ്കില തൊക്കെണ്ട് ആഹ് പ്രസവെല്ല്യാ അല്ല അല്ല അത്പ്പം കൊറ്ച്ചൊര് വെല്ല്യൊരു വല്ല്യ ബിൽഡിങ്ങള് സ്റ്റം പോലാക്കീണ് പലതരണ്ട് എല്ലാ വിബാഗൊണ്ട്. ഞ്ഞിപ്പോ പ്രസവൊം വട ട് ത്ത്ണ്ടാവുംന്നാണ് പറീണ
ആഹ്
ബാക്കി എല്ലാതൂണ്ടട്മിറ്റും എക്സെറേയും അങ്ങനൊക്കെ അത്യാവ്ശ്യം വല്ല്യൊരു ഹോസ്പിറ്റലായിണ്
അങ്ങനാവുമ്പം പിന്നെ കൊഴ്പ്പെല്ല
ഇല്ല്യ. ഉം
ഊം അല്ലെങ്കി പിന്നെ ബുദ്ധിമുട്ടാ ഗവർമെൻ്റിലത് അ പ്രൈവറ്റ് ഉയ്യോ ഉം ആ വെല കണ്ടിട്ട് നമ്മക്ക് നമ്മള് സാദാ നമ്മള് ഞാ വിചാര്ച്ചെന്താന്ന് വെച്ചാ നമു പെട്ടെന്ന് പോയൊരി ൻചെക്ഷനെട്തേ
ആ ആഹ് ആ ആ ആഹ്
അങ്ങനെയാണ് വിചാരിച്ചോണ്ടിരുന്നത് പിന്നവിടെ ചെന്നപ്പോഴത്തേക്കു അവര് പിടിച്ചഡ്മിറ്റെയ്ത്.
അതെയോ അവരങ്ങനെന്നെ ന്തെ ങ്കിലൊരു ചെറിയേ ഒരു നിസ്സാര പ്രശ്നം മതി അതിനവര് എ നല്ലോ ഈടാക്കൊല്ലോ ഈ പിന്നെ ടെസ്റ്റുകള് ങ്ങട്ടെയ്തി എല്ലാ ഒരുവിധ ടെസ്റ്റ് മുയ്‌വനും ചെയ്യാൻ പറിയും
ആഹ് അവരെന്തേലും കൊഴപ്പണ്ടോന്ന് നോക്കുന്ന നമ്മള് ചിന്തിക്കും പക്ഷെ അവർക്ക് പൈസാ കിട്ടണ്ടേ
അതെ ഉം
ആ അങ്ങനെ ഉണ്ടവര്
ഉ ഊം
ചെയ്യിച്ച് ചെയ്യിച്ച് ചെയ്ച്ച് നമ്മള് തന്നെ ഓർക്കും പനി വര
ഉം അതെ എന്താ ച് ചെയ്യാ ഞമ്മള് ഞമ്മള് ഞമ്മളെ അസുഖത്തേനല്ലന്നേരം മുൻതൂക്കം കൊടുക്ക ഉം റൂം കാർഡ് ഒരു ദിവസം ച രാത്രി കെടക്കണ്ട മ്മള്പ്പോ രാവിലെ മുതൽ ചുച്ച വരെ നിന്നാൽ ലു ആ സിസ്റ്ററൊന്ന് വന്ന് നോക്കീണെങ്കില് അയിന് ബില്ല് അവിടുത്തെ കരണ്ടിന്റെ ചാർജ് ബെഡ്ഡിന്റെ ചാർജി വെള്ളത്തിന്റെ ചാർജ് എല്ലൊം വെരും നമ്മള് ശരിക്ക് ബില്ല് നോക്കാത്തോ ണ്ടാ ബില്ല് നോക്കിക്കാണെങ്കില് ഫുൾ ഉണ്ടാവുംആ ബില്ലില്
അതെ അതെ അവര് നോക്കിയേന് ഒരു ഗ്ലാസ് വെള്ളം നമ്മള് വാങ്ങിച്ചു കുടിച്ചാ അവര്
ഉം നമ്മളിപ്പൊ അവിടെ ബാത്റൂമിൽ പോകണ് ണ്ടല്ലോ ആ വെള്ളത്തിന്റെ ചാർജ് വരെ വര ൻണ്ട് അത് വരേ വര്ണ്ട് നമ്മളത് ബില്ല് ഒരോര്ത്തര് ശ്രദ്ധിക്കൂല അത് ശ്രദ്ധിക്കുമ്പോൾ അറിയ എന്തൊക്കെ ബില്ലാണ് അതില് വെര രോ പോയേനുള്ളതും അയില് വരും കറണ്ട് ചാർജ്
ഉം അതെ അതെ
ഉംഉം
ബില്ല ബില്ല ഇപ്പ എല്ലാം അങ്ങ് കാശല്ലേ എല്ലാം കാശാ നമ്മൾ എന്ത് കൊടുത്താലും കാശാ പൈസ ഇല്ലാത്ത ഒരു പരിപാടി നടക്കത്തില്ല
അത്ഇല്ല
പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ടവരെല്ലാം പാവപ്പെട്ട ട്ടവരാര്ന്നു അത് കൊണ്ട്
ഉം
ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ സഹകരിച്ചൊക്കെ അങ്ങ് പോയി ജീവി
അതെ ഉം ഇപ്പൊ ഒരു സഹകരണം ഇല്ലല്ല ആർക്കും നമ്മുക്ക്പ്പൊ ഒരു പ്രൈവറ്റ് ഗവൺമെന്റ് പോയാല് നമ്മുക്ക് ക്യൂ നിക്കണം അയിനിപ്പൊ സമയില്ല
ഉം അതെ ഇപ്പൊ മക്കളൊക്കെ ജോലിക്കാരും അങ്ങനൊക്കെ ആവുമ്പഴെ അവര് നിർത്തത്തില്ലല്ലോ
അതെ ഉം
അങ്ങനെ ഉണ്ട് ഗവൺമെന്റി പോവാന്ന് പറയുന്നത് പക്ഷെ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങ് പറ്റെ ഉം എനിക്ക് അവിട്ത്തെ മെഡിക്കൽ കോളേജിലെ കാര്യം അറിയില്ല പക്ഷെ ഇവിടെ ഒക്കെ ഗവർൺമെന്റ് പോയി ഇൻജെക്ഷൻ എടുത്തിട്ട് മാറുന്നില്ല
മെഡിക്കൽ കോളേജിലൊക്കെ എന്താ തെരക്ക്‌
ആഹ് അതെ അതെ
ഉം
തെരക്ക് കാരണം നിക്കത്തില്ല നമ്മ ക്ക് അതുപോലെ വയ്യാത്തോരൊ ക്കെഒന്ന് വന്ന അവരെ ഒന്ന് കേറ്റി വിടുവൊ
ഉം ഉം
അപ്പൊ ചെറിയ പനീം കൊണ്ട് ആൾക്കാര് നിക്കുന്നവര് ഭയങ്കര ഈ അമ്മച്ചിമാരൊക്കെ ഒത്തിരി പ്രായഉള്ളോര് ഇങ്ങനെ തളന്ന് വരുവല്ലോ അവരെ ഒന്ന് കാണിക്കാൻ കയറ്റി വിടൊ ഒന്നും ചെയ്യത്തില്ല വഴക്ക ഹോസ്പിറ്റലിൽ പോലും അടിയും വഴക്കുവാ ഉം അതാണ്
അതെ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
ഇന്നും കാണിക്കാൻ ഒരു എല്ലാത്തിനും നിയമം പക്ഷെ ഒരു വിധം കൊറച്ചൊക്കൊരു നല്ലതാണ്ന്നാണ് ന്റെ അഭിപ്രായം കാരണം പണ്ട് അങ്ങനല്ല ഒരു നാല് മണിക്ക് ശേഷം ങ്ങട്ട് കടത്തി വിടുമ്പൊ ഫുൾ ആളേനല്ലോ
ആ അതെ
ഉ ഇപ്പൊ ഒരു പ്രസവായാലും പ്രസവാനന്ത നമ്മുക്കൊരുപാല് കൊടുക്കാ വരെകഴിയൂലാ ഞ് എല്ലാ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാരും വന്ന് ആ വാർഡ് നെറയെ ഉണ്ടാവോല്ലൊ ഇപ്പ അതൊന്നുല്ല
ആണല്ലേ
ഉം ഇപ്പൊ ആണുങ്ങളക്ക് ആ വാർഡിലേക്ക് ഒരു പ്രവേശനുല്ല
ആ അതെ അതെ അങ്ങനെ ആക്കിയാര്ന്ന് അത് ആ ആണെങ്കിലും
ഒരൊറ്റ് ഒരു അതേ ഞമ്മള് ഞമ്മക്ക് ഞമ്മളെ പ്രസവിച്ച് കടക്ക്ണോലെ ഒരാണുങ്ങൾക്ക് കു ഞമ്മളെ കു കുട്ടീളെ കാണെങ്കി വരെ ഞമ്മള് വാടിൻ്റെ പൊറ്ത്ത് കൊണ്ടോയി കാണിച്ച് കൊട്ക്കണം
ആഹ് അതെ
ഉം
മറ്റുള്ളവരേ ഇങ്ങനെ ഇത് ചെയ്യേണ്ട ആവശ്യ വില്ലല്ലൊ
ഇല്ല ഇല്ല ഉം പൺ അമ്മളാദ്യ ഒക്കെ അർഞ്ഞാല് ഒരു പാല് കൊട്ക്കാൻ കയ്യൂലേനലൊ കുട്ടീള് കര്യാണെങ്കിലു ഇത് ആഹ് ബെഡ്ഡ് നെറച്ചും ആണുങ്ങള് ഈ ബെഡ്ഡ് നെറച്ചു ആണുങ്ങള് ണ്ട്ട് ഞമ്മക്ക് ഒര് ഇത് കിട്ടൂല ആഹ് ഒരു സ്ഥിതി ഒക്ക ഇപ്പ ആഹ് കൊറോണോട് കൂടിയാട്ടൊ അയൊക്ക പോയത് ഇപ്പം
ഉം അതെ അതെ അത് ശരിയാ ന്നഞ ഇപ്പ അങ്ങോട്ട് വിളിക്കാട്ടോ
ആഹ് ഓക്കെ ആഹ് ആഹ്